ഹലോ
ആ എന്താ വിശേഷം സുഖല്ലേ
ഓ അതെ കേൾക്ക്ണ്ടോ പറയണ ക്ലിയറാണോ ആ ഓക്കെ എന്തുണ്ട് നിങ്ങള വിശേഷം ഏ
നല്ല സുഖം ബിസി ഇനിയോന്ന് ചോയിക്ക
ഏയ് ഞാനിപ്പോ ക്ലാസ് കഴിഞ് വന്നേള്ളു
ഏ എന്താ പഠിക്കുന്ന
ഞാന് ഡിഗ്രിയാണ്
ഓക്കെ ഉം ഉം
ഉം ഒന്ന് പരിപാടി ആയി
ഫുഡൊക്കെ കയിച്ചോ
ഇല്ലല്ല ഫുഡ് ഞാൻ കഴിച്ചിട്ടാ വന്നേ ആ കോളേജിൽ പരിപാടിയായിരുന്ന് വേൾഡ് കപ്പിന്റെ ഫാൻ ഷോ ആയിരുന്നു
ആഹ് ഫാൻഷോ ഇന്നേനി
ഉം ഫാൻഷോ ആയിരുന്ന്
ആ ആഹ്
അപ്പൊ അതിന്റെ പരിപാടി ഓക്കെ ആയിരുന്ന് ഏഹ്
ഇല്ല കഴിച്ച വന്നതായിരിക്കുംലേ ഫുഡ്
ആ ആഹ് ഞാൻ അവിടുന്ന് കയിച്ചു പരിപാടി കഴിഞ്ഞിട്ട് പോന്നപ്പോ ഞാൻ അവിടുന്ന്
ആ ഇന്ന് പരിപാടി ആയതോണ്ട ലേറ്റ് ആയത് അല്ലെങ്കിൽ എന്നും ഇങ്ങനെയന്നാണോ വര
അല്ല അല്ല ഞാനിന്നും ആ ആറ് മണി കയ്യും ഏഴുമണിയൊക്കെ ആവും എത്താൻ ലൈക്ക് ട്രാവലിംഗ് ഇണ്ട് വൺ അവർ ട്രാവലിംഗിണ്ട്
ആ നല്ല ക്ഷീണായിരിക്കൂല്ലേ
രാവിലെ നാർത്ത പോണം ഏഴരക്ക് പോണം എന്നാലെ ഒമ്പത് മണിയാ കുമ്പോ കോളേജിൽ എത്തു
ഓഹ് ഒമ്പത് മണിയാകുബോ കോളേജിൽ എത്തും മൂന്ന് മണിക്ക് കോളേജ് വിടും, പിന്നൊര് ആറ് മണി കയ്യും. ആറെരയൊക്കെയാവും വീട്ടിലെത്താന് ഉം. ഇന്ന് പിന്നെ പരിപാടിയാവു വോണ്ട് ലൈറ്റാവും ചെയ്യും, ഏഴും കഴിഞ്ഞിട്ടാണ് വീട്ടില് എത്ത.
ഡെയ്ലി പോകുന്നല്ലേ?
ഉം ഉം അത് ശീലവായി, ദിവസം ഇങ്ങനെ പോവോണ്ട്. മ് ഏ
രണ്ട് വർ സെക്കന്റിയറല്ലേ?
ആ സെക്കൻഡ് ഇയർ.
മം മം ആ ആ ആ ആഹ ശെരിയാ.
ഉം
എല്ലാം ഒരുകണക്കാ കഴിഞ്ഞ വർഷം പോയതാണല്ലോന്ന് പറയാം.
ആ ആ ആ ഒരു വർഷം ഫുള്ള് പോയി. അവിടെ ഹോസ്റ്റല് പ്രോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ, ഹോസ്റ്റലൊക്കെ നിക്കുമ്പോ ഭയങ്കരെ എന്തായിരിക്കും. നമ്മളെ... ചുറ്റുപാടും നമുക്ക് വേണ്ട അറ്റ്മോസ്ഫിയർ അല്ലായിരിക്കും. ബവിടെ. ഫുഡിന്റെ ആണെങ്കിലും, അതുപോലെ റൂമ് ഷെയർ ചെയ്യേണ്ടിവരും എല്ലാരും ഒരുപോലെ അല്ലായിരിക്കും. ഒക്കെ വ്യത്യസ്തമാർന്ന ആളുകളും അവരുടെ അതെ അതെ അതെ അപ്പൊ പിന്നെ ട്രാവലെയ്താലും ഒരു ഏ കെ എസ് ആർ ടി സി ബസ്സൊക്കെടുത്ത് അങ്ങനട് പോന്ന ട്രാവലിങ് ആ വെവെല്ല്യ റിസ്ക്കൊന്നുല്ല പ്പോ ആ കോളേജിന്ന് നേരം ബസ്സ്‌ സ്ഥലത്ത്ക്ക്ണ്ട് രണ്ട് ബസ്സ്‌ കേറണം. പിന്നെ ആ പിന്നെ വീട്ടിന്റെ അവിടിം. ആ ആ ഉണ്ട് ഉണ്ട്.
പിന്നെ വല്ല്യ റിസ്ക് ഇല്ല. അതില് ചെന്നണ് ഇരുന്നാ ഇരുന്നിട്ട് അമ്മക്ക് നേരെ സുഖായി പോരാ
എ അപ്പൊ വിടുന്ന പണി ആ ജോലി ഒന്നും ഇമ്മാനെ ഹെല്പ് ചെയ്യാനൊന്നും കയ്യൂലലെ? കേൾക്കൂല മ്മോ
ഇല്ല അതൊന്നും ഈ വെക്കേഷൻ എങ്ങനെയ ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടാകുമ്പോ ശനിം ഞായറൊക്കെ ന്ന് വീട്ടില് ഇണ്ടാകും അന്നോ ഒന്നിനും തോന്നൂല്ല. ഇന്ന് ഫുൾ ഫുൾ ടൈം കടത്തായിരിക്കും.
മേരീടല്ലല്ലോ അല്ലല
മാരീടല്ലല്ലോ?
ഉം അങ്ങനെ എന്നിട്ട്? എന്താണ് നിങ്ങള് എ എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ?
ഇല്ല ഇല്ല വർക്കൊന്നും ചെയ്ന്നില്ല.
ഉം. എങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടോ ബിസിനസിനോട്ടൊക്കെ എങ്ങനെയാണ് ഇൻട്രസ്റ്റ്
വർക്ക് ചെയ്യാനൊക്കെ താല്പര്യണ്ട് പക്ഷെ, ഒന്ന് അങ്ങോട്ട് ശ്രമിച്ചിട്ടില്ല.
ആ നല്ലതാണ്. വീട്ടില് നമ്മളിങ്ങനെ വെറുതരിക്കുംബോ എന്തേലൊക്കൊര് ആ
ഞാൻ നോക്കല്, ചെല ടൈമിലൊക്കെ നോക്കും ഇങ്ങനെ നമ്മുക്കും യോജിക്കാത്തതാവുമ്പോ
ആ ജസ്റ്റ് നമ്മൾ വീട്ടിൽ വെറുതിരിക്കുന്ന ടൈമിലേ അത് നമക്ക് മാക്സിമം യൂസ്ഫുൾ ആക്കാൻ നോക്ക നമ്മളെ ടൈം വെറുതെങ്ങനെ പോകല്ലേ, അപ്പ നമക്ക്ന്തെലും ഒരു വരുമാനമാർഗം
ഉം കുട്ടികളൊക്കെ സ്കൂള് പോയി കഴിഞ്ഞാ പിന്നെ എങ്ങനെ ഫ്രീ ആവാ
ആ ആ ടൈമക്കെ മാക്സിമം യൂസ്ഫുൾ ആക്ക ഒരുപാട് ഉമ്മമാരുണ്ടല്ലോ പണ്ട് അവർക്ക് നേടാൻ കഴിയാത്തതൊക്കെ ഇപ്പ അവർ നേടിടുക്കാൻ നോക്കുന്നുണ്ട് അ
ഉം
അപ്പൊ അതുപോലെയൊക്കെ വീട്ടിലിരിക്കുമ്പോ ൾപ്പം ഇ ഓപ്പർച്യൂരിറ്റീസ് ആണോ ഒരുപാട്ണ്ടല്ലോ വയസ്സാ എ എത്രന്നല്ലേ എയ്ജിലൊന്നും ഒരു കാര്യല്ലാ ല്ല എല്ലാരും എല്ലാതും പഠിക്കാ
എല്ലാർക്കും എല്ലാത്തി ഒരു മടി ഉൾവലിയലൊക്കെരുന്നു ഇപ്പ അങ്ങനൊന്നുല്ലാ പംല്ലാർക്കു മുന്നോട്ടാ
ഉം അതെ നല്ലതാണ് ഉപ്പൊ എന്ത് ഇപ്പൊ മറ്റുള്ള ആശ്രയികണ്ടല്ലോ മ്മക്കന്തേങ്കിലും ഒരാവശ്യം രുമ്പോ പണ്ടപോലെല്ലപ്പ എല്ലാരും പഠിക്കാ ണ് വിദ്യാഭ്യാസം വേണം എഡ്യൂക്കേഷൻണ് പ്രയോറിറ്റി കൂടുതൽ അതിലേറെ നമ്മള് എജ്യൂക്കേഷൻ വേണം അത് വേണ്ട പറണില്ല പക്ഷെ കൂടുതലവണ്ട നമ്മള് നമ്മൾ സ്വന്തമയിട്ട് സ്റ്റേബിൾ ആവാൻ നോക്കാണ് നല്ലത് കാരണം മറ്റൊരാളെ കീഴില് ജോലി ചെയതെ നമ്മള് ഒറ്റക്ക്ഒരാളെ വുളിച്ച് അയ്യോ പണ്ടൊക്കെയാണ്ണ്ടെങ്കിൽമ്മൾ ബിസിനസ് തുടങ്ങുകണെന്നുണ്ടങ്കിൽപ്പോ ഒരു ഷോറൂമ് എടുക്കുയാണെൽ അതിന് റെന്റിന് പൈസകൊടുക്കാം അ ഒരുപാട് എക്സ്പെൻസീവ ആയിരുന്നു അപ്പൊ വീട്ടിലിരുന്നിട്ടാണ് ഒക്കെ ഒരു ഫോൺ മതി
ആ അതന്നെ ഒക്കെ ഓൺലൈനിലായിട്ടാണ്
ആ ലോകായ ലോഗം മൊത്തം കാണും
ഉം അതല്ല
അങ്ങനെ നല്ലതാണ്
ഫ്രൈ ചെയ്യണം
ആ ആ അതെ ഇപ്പൊ അതിന് സോഷ്യൽ മീഡിയക്കുള്ള കൂടി തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോമണ്ടല്ലോ ഇപ്പൊ ഇ വുമൻസിന്റെ ഡ്രസ്സിങ് ഓർണമൻസ് അതൊക്കെ മാർക്കറ്റില് വമ്പം കളിയാ
തുറക്കാ തന്നെ വയ്യപ്പ
അതെ അതെ നന്തം കളിയാണ് ഈ ഡ്രെസ്സിങ്ങിന്റെ പരിപാടിയ ന കൺഫ്യൂഷൻ ആകും നമ്മളിന്ന് ശരിക്ക് ചെന്ന് എടുക്കുമ്പോ അത്ര കളക്ഷൻ തോന്നൂല അതില് വേറെ ഉണ്ടാവും പക്ഷേ ഉ ഡീമെറിറ്റ്സ് ഉണ്ടാകും ചിലപ്പോ നമുക്ക് അതിന്റെ കോളി അറിയാൻ പറ്റൂലാ എങ്ങനെയാണ് എന്താന്ന് പ നമ്മളെ രു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ്ടെന്നുണ്ടെങ്കില് ജെനുവൻ ആയിരിക്കണം മ എന്നാലള്ള നമ്മളതൊന്നും സക്തതകും വേണ്ടേ അപ്പൊ മറ്റുള്ളവരെ കാണുമ്പോ അത് അവർക്ക് പിന്നെ അവര് വീണ്ടും പറത്ത് ചെയ്ത് ചെയ്യാനുള്ള രീതിക്കില്ല
ആ അങ്ങനെ അത് തന്നെ നല്ല കളക്ഷൻസ് ഉണ്ടാവുമ്പോ അങ്ങനെ തന്നെയാണ് ഉണ്ടാവത്
ആ നമ്മൾ കൊറെ ചുർക്ക് നമ്മൾ ഡ്രസ്സിന് മോഡലും കാര്യങ്ങളും കൂടിടുക്കാര്യല്ലാ അത് ല ലോങ് ടൈമിൽന്ന് നിൽക്കാനുള്ള ഒരു ക്വാളിറ്റി ആ മെറ്റീരിയലിന്റെണെന്നണ്ടെങ്കിലും എല്ലെങ്കിലും ക്വാ. ഒരുപാട് പേജിലിണ്ട് ചിലതൊക്കെ എനിക്കന്നെ പറ്റിയിട്ടിണ്ട് എന്റെ ഫ്രണ്ടിനൊക്കെ പറ്റി. ട്ടിണ്ട് ഇങ്ങനെ ഒരു പേജ്ന്ന് ഡ്രസ് ഓർഡർ ചെയ്ത് അത് എത്ര. നല്ല റേറ്റില്ല നല്ല മൂവായിരം സംതിങ് എത്രയോ ഡ്രസ്സ്. ഡ്രസ്സ്‌ ഓർഡർയത് അത് ജി പേ ഉള്ളു ഫുൾ ഇ ഓൺലൈൻ ന്റെ. ഒരു മെച്ചം പ്രത്യേകകാര്യണത് ഒരു ജീപ്പേള്ളു ചോയിക്ക.
കളക്ഷൻ നല്ലൊരു ഭംങ്ങിള്ളൊരു ചുരിദാറ് അത് കണ്ടിട്ട് പിന്നെ. ഓൺലൈന് ചെയ്ത് അപ്പൊ ഗൂഗിൾ പേ ജി പേ ചോദിച്ചപ്പോ വിട്ടപ്പോ അയിലേക്ക് പോകുന്നില്ല. അപ്പൊ ഞാൻഞാ വീണ്ടോ ഒൽക്ക് വാട്സ്ആപ്പിൽ ഇങ്ങനെ വിട്ടത് ഇങ്ങനെ വരുന്നില്ലല്ലോ പിന്നെ ഒരു വേറെ നമ്പർ. തന്ന് അതിലേക്കും ആവുന്നില്ല അപ്പനിക്ക് തോന്നിയത് ന്തോ ഒരു ഫെക്ക് തട്ടിപ്പ്. ണെന്ന് മനസ്സിലായപ്പോ പിന്നെ ഞാൻ മെലെയ്ന്ന് ഒഴിവായി ചെലത് അങ്ങനെയും സംഭവിക്കിണ്ടപ്പോ.
എന്റെ ഫ്രണ്ട് ഉണ്ട് ന്നിട്ട് അവള് ജീപ്പേ ചെയ്ത് മൂവായിരത്തി അഞ്ഞൂറ് എത്ര സംതിങ്ങ്. ഡ്രസ്സിന് ജീ പ ചെയ്ത് കൊടുത്ത് ന്നിട്ട് ഓര് പറഞ്ഞ ഡേറ്റില് ഡ്രസ്സ് വന്നില്ല. ന്നിട്ടവർ അവർ അവർ വിളിച്ച് നമ്പറിൽ വിളിച്ച് അപ്പൊറഞ്ഞു. ആ ങ്ങൾ വീടിന്റെ അങ്ങട്ട എത്തണം ന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറുടി. ജിപേ ചെയ്യണനറഞ്ഞു കൊറച്ച്. ആ ലോങ്ങ് കൂടുതലാണോ ഒന്നുടി ജീപ്പചെയ്യേണ ഒരു അഞ്ഞൂറൂടി വേ ണം ഡിസ്റ്റൻന്നാലോണ്ണംടന്നറഞ്ഞിട്ട് അതും ചെയ്ത് കൊടു.
നേ.
ഉം അങ്ങനെണ്ട് മ്മള് നോക്കണം നല്ലവണ്ണം നോക്കണം പിന്നെ അതല്ല നമ്മള് പോ. പുറത്തന്ന് എടുക്കണ ഡ്രിനാട്ടിലും നോർമൽ. നോർമൽ ഒരു ഡ്രസ്സ്‌ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല വില കുറവായിരിക്കും അങ്ങനെയൊന്നുംല്ല. ആ നല്ല സാ. നല്ല പേജ ആണെന്നുണ്ടെങ്കില് നല്ലൊരു ഇതന്നാണ് നമ്മള് പർച്ചേസ് ചെയ്യണെന്നുണ്ടെങ്കില്.
കിട്ടും ഞാനിപ്പോ രണ്ട്. സെറ്റ് വാങ്ങിന്ന് നല്ല.
ഉം ഉം ഉം അതെ ഉം പിന്നെല ക്യാഷ്. ഓൺ ഡെലിവറി പ്രൊവൈഡ് ചെയ്യണം അതാകുമ്പോ പിന്നെ കസ്റ്റമറിനും. ഒരു നല്ലൊരു ഇതാണ് പക്ഷ മിക്ക പേജിലും തന്നെ ഒക്കെ ജീപ്പേ ഉള്ളൂ.
ജീപ്പേണ് മൊത്തം ജീപ്പാണ് ഉ അതവർക്ക് ഇങ്ങനെ പണി പരിപാടി ചെയ്യാൻ വേണ്ടി. ട്ടാന്നത്.
ആ ആഹ ഫ്ലിപ്കാർട്ട് മീഷോ അങ്ങനത്തെൊക്കെയിലൊക്കെ. ഇതാക്കുന്നുണ്ട് മീഷോ ആ മീഷോ ഞാൻ യൂസ്. ചെയ്യാറുണ്ട് പക്ഷെ നലാണ് പക്ഷെ അവരുടെ ഡ്രസിന്റെക്കൊരു. ട്ടയ്പ്പ് നോക്കുമ്പോ.
ഉ അത് ശരിയാണ് കുറച്ച് ആ ഫ്ലിപ്കാർട്ടാണ് പിന്നെ ഒന്നും. കൂടെ താതെ.
ആ ആ ഒരു മെറ്റീരിയലൊക്കെ നമ്മളെ ആ ഒരു. പണ്ട്‌ ഒരു ഒരുമാരി ടച്ച് ഇല്ലാത്ത പോലാകും അതായത് പുറത്തൊന്നും ഇല്യ ആൾക്കാരൊക്കെണ്ടാവില്ല.
ഓഡർ ചെയ്തിട്ട് ആ ആ അതേ പോലെ. ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് നിക്കൊരു ഒരു ഇത് തോന്നില്ല അപ്പൊ ഞാനത് റിട്ടേൺ ചെയ്ത്.
ആ ആ അത് ഒരു അലൈക്കൊരു നല്ല. കളറണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണചിത്രം പോലെല്ലായിരിക്കും. അതല്ലെങ്കി ഓവർ കളറ് ആ ആ അപ്പൊ കൊറെ ലോങ്ന്നാണല്ലോ. പല സ്ഥലങ്ങളന്നല്ല ഓരോരോ ഇതല്ലേ തല്ലത് അത് നമ്മൾ അവിടെല്ലന്നല്ല. ഗുജറത്ത് അങ്ങനെപ്പോ ഓരോ സാധനങ്ങള ഉം ഉം. നിക്ക് ഞാൻ ഫൂഡ് വെയർയിന്ന് വാങ്ങിട്ടുണ്ട് അതനിക്ക് ഞാൻ രണ്ട്‌ മൂന്ന വട്ടം വാങ്ങി മൂന്നട്ടം.
ഇങ്ങനെ പിന്നെ സൈസ് ഇങ്ങോട്ട് മേച്ചാവില്ല വിജാരിച്ചിട്ടാണ് അയ്ക്കല്യൊരു.
ആ ഞാന് ഫസ്റ്റ് ഒന്ന് ഇനിയിപ്പോ വന്നാലും റിട്ടേൺ ചെയ്യാംില്ലരു മൈന്റില്
ഉം ആ ആഹ
റിട്ടേൺ ചെയ്യുമ്പോും അക്കൗണ്ട് നമ്പർ കൊടുക്കണം അപ്പൊ അക്കൗണ്ട് കൊള്ളൂ പൈസ ഇട്ട് തരിക ആ ഓക്കെ ശരി